ഹലോ
ആഹ കേക്കാവോ
ആ കേൾക്കാം
ആ ഞാനേ കൊറച്ച മ ത്തേടെ എല അരിയാർന്നു ഉം ഉം തോരൻ വക്കാന് മത്ത ഇല്ലേ മത്ത മത്തേടെ ഇല ആ മത്തയല ഉം നമ്മുടെ ഇവിടെ മത്ത എന്ന് പറയ മത്തയിലാന്ന് പറയും
ആ നമ്മൾ
ആ കറി വെക്കണ തോര മത്തങ്ങയില്ലേ മത്തങ്ങേ വേല
ആഹ് ആഹ് മനസ്സിലായി ആഹ് ഉപയോഗിക്കല്ണ്ട് ഞാൻ മത്താന്ന് പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായില്ല
ആഹ് നമ്മള് മത്തൻ എന്ന പറച്ചിൽ ഇല്ല. മത്തയില, മത്തങ്ങ, മത്തയില അങ്ങനെക്കെ പറയും ഞാനിപ്പ വെറുതെ ഇരുന്ന് കഴിഞ്ഞപ്പ എന്ന ഇതരിഞ്ഞ് വിച്ചേക്കുവാണെങ്കിൽ. വൈകിട്ട് തോരൻ ആക്കാലോ. മടി പിടിച്ചിരുന്നു കഴിഞ്ഞാല് ഇങ്ങനെയിരിക്കും ഉച്ചയ്ക്കത്തെ ഫുഡ്. ഫുഡ്‌ കഴിഞ്ഞു.
ഉം എങ്ങനെയാ ഇല വർഗ്ഗമൊക്കെ ഇഷ്ടാണോ?
ആഹ് ഇല വർഗ്ഗമിഷ്ടമാണ്, എല്ലാ ഇലയും എനിക്കിഷ്ട്ടാണ്. ആഹ് അവിടെയോ?
അവിടെ എനിക്കിഷ്ടം തന്നെയാണ്, പക്ഷെ മക്കളെക്കൊന്നും ഇഷ്ടല്ല.
ആഹ് മക്കൾക്ക് ഭയങ്കര പ്രശ്നാ, എന്റെ മോന് ചീര. ഇല ഇഷ്ട ഇത് കഴിഞ്ഞ ദിവസം ഞാൻ സ്കൂളില് ഏഹ് കൊടുത്തു വിട്ട് കഴിഞ്ഞപ്പോ ഇപ്പ പറയാ. അത് ഇലക്ക് ഒരു ടേസ്റ്റ് ഇല്ല, ഞാൻ ചീരയാന്ന് കരുതി എടുത്ത് കഴിച്ച് കഴിഞ്ഞപ്പോ. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഉമ്മീന്ന്. ഏഹ് ചീരയില കഴിക്കും ആള്, ചീരയിലെയും മുരിങ്ങയിലയും കഴിക്കും. ഈ മത്തയിലക്ക് ഒരു ചെറിയൊരു. ഒരു ഇതുണ്ടല്ലോ, ഒരു ഹെഡ് നെസ് ഉള്ളതോണ്ടാന്ന് തോന്നുന്നു. ആഹ്
എങ്ങനെ വീട്ടില് പച്ചക്കറിയൊക്കെ ഉണ്ടാക്കൊ?
പച്ചക്കറി എന്നാ കൊറച്ചൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു, പാവലും, കോവലുണ്ട് നല്ലോണം. പാവലും ഒക്കെ ഇപ്പൊ മഴ പെയ്ത കഴിഞ്ഞപ്പോ എല്ലാ കൂടി ചീഞ്ഞ് പോയി. കോവലും ഈ പറഞ്ഞുപോലെ തന്നെ മഴയൊക്കെ ആയത് കൊണ്ട് ആണെന്ന് തോന്നുന്നു. വല കാവല് ഭയങ്കര കുറവാ, കാഴ്ക്കുന്നില്ല. പിന്നെ ഏഹ് നമ്മള് പന്തല് ഇട്ട് കൊടുത്തു കഴിഞ്ഞപ്പോ കിളിക്കുന്നത് എല്ലാ അത് മാറി മാറി പോയിട്ട്. അടുത്ത് നിൽക്കുന്ന ഏതെങ്കിലും മരത്തിന് മേളിൽ കേറും. അന്നേരം നമ്മളിത് എങ്ങനെയാ പറിക്കും, പാവലല്ല, കോവല് ഇല്ലേ കോവല്.
ആഹ്
ആഹ് ഞാൻ എന്നിട്ട് ഇന്നിപ്പോ രാവിലെ. എന്ത് തോരൻ വെക്കുംന്ന് വെച്ചിട്ട് ഇങ്ങനെ ഇരുന്ന് ഇങ്ങിനിപ്പം ആ വലിയ ഇവിടെ കോവലിനെ പന്തലിട്ടേക്കണൻ്റെ പന്തലൊന്നും ഒരറ്റ പോഴത്തില്ല അടുത്തൊരു ആത്തയുടെ മരം നിൽപ്പുണ്ട്. ആ മരത്തില് ഏഹ് കേറി പോയിട്ട് അതിനത്ത് കൊറയ്ക്കണ്ടായിരുന്നു ഞാന് എന്നിട്ട് പിന്നെ ആ വള്ളി പിടിച്ച് താഴോട്ട് വലിച്ചിട്ട് അമ്മക്കെ അതിന്ന് കോവക്ക പറിച്ചെടു
ഒരു ഒരു തോരനൊക്കെ കിട്ടും
ആഹ് ശരിക്കും അത് ഇണ്ടാക്കി നല്ല രീതിയിൽ ഉണ്ടാവുവാണേൽ നമുക്ക് ഒരുപാട് കിട്ടും. നമുക്ക് അയ് അടുത്ത വീടുകളിലൊക്കെ കൊടുക്കാൻ പാകതിന്നൊക്കെയെ നന്നായിട്ട് ഇണ്ടാവും നല്ല നീളം ഉള്ള കോവലാ. പിന്നെ ഇപ്പ അതെന്ത് സംഭവിച്ചെന്ന് അറിയില്ല ഇന്നാള് അതിൻ്റെ ഏഹ് ചോട്ടിന്ന് ഒരു അതിന്റെ ഒരു കമ്പ് വെട്ടിയെടുത്തായിരുന്നു. അപ്പം അത് കഴിഞ്ഞീപിന്നെ ആ കോവലം ഭയങ്കരാട്ട് ഒണങ്ങി ഒണങ്ങി പോവാ ആ ഉണങ്ങി ഉണങ്ങി പോവ എന്നിട്ട് പിന്നെ അതിന്റെ താഴ് ഭാഗങ്ങളിൽ ഒന്നും ആ ഇല വരുന്നുല്ല പുക്കും പൂവും വരുന്നില്ല തുമ്പ് മാത്രം നീണ്ടു പോയിട്ട് അത് വേറെ എവിടെലും ഒക്കെ ഏതെങ്കിലും വല്യ മരത്തിലൊക്കെ കയറിണ്ടാവന്ന്
ആ അല്ലെ ചിലപ്പോ അത് ഇങ്ങനെ പേടിച്ചിട്ടും ഇണ്ടാവും ഇന മുറിച്ചെടു തപ്പോ
ആ അത് അതാെന്ന് തോന്നുന്നു അങ്ങനെ എന്തായാലും ആയിരിക്കും അത് നമ്മുടെ ഒരുല്ല സ് വന്നു ഞ്ഞ് പ്പ അവർക്ക് മുറിച്ചു കൊടുക്കാം അന്നാ കൊടുത്തവര് ശ്രദ്ധിച്ചില്ല ചോദിച്ചവരും ശ്രദ്ധിക്ക അനെ ആഹ് നമ്മുടെ അതേ നന്നായിട്ട് ഉണ്ടായി നിൽക്കുവായിരുന്നു അപ്പൊ അതിന്റെ ചോട്ടിലുള്ള ഒരു മൂന്നാല് വല്യ കമ്പുകൾ ഉണ്ടായിരുന്നു അങ്ങത്തൊ ചോട്ടിലുള്ള വല്യരു മുപടി പറുച്ചു അത് പിന്നെ അത് നന്നായിട്ടില്ല
ആ അപ്പൊ ഞമ്മള ശരീരത്തി നിന്ന് ഇപ്പോ ഒരു ഭാഗം മുറിഞ്ഞ അത് നമുക്കൊരു പേടിയായിട്ട് പിന്നെ ഇന്നുംനിക്കല്ലേ അതേപോൽ
ആ അതെന്ന ഇവിടെ ശരിക്കും സാധാരണങ്ങ കൊടുക്കാറില്ല ഇങ്ങനെ ഏഹ് തണ്ട് എടുക്കുന്ന സമയത്തൊക്കെ കൊടുക്കാറുള്ളൂ എന്നോട് കാര്യം പറഞ്ഞാൽ പലരും ചോദിക്കാറുണ്ട് ആ കോവൽ അഞ്ച എങ്ങനെ കഴിഞ്ഞാൽ നമ്മുടെ കോവൽ അത്യാവശ്യം നീട്ടുള്ള സ്നെല്ല കോവക്കെയാ അപ്പം നമുക്ക് രുചിയുണ്ട് വെള്ളം കുറവാ അതിനാ അപ്പൊ അന്നിട്ട് അത് ഇണ്ടാക്കാനും ടേസ്റ്റ് ഉണ്ട് അപ്പൊ എന്നോട് പലരും ഇങ്ങനെ ചോദിക്കും അപ്പൊ ഞാൻ പറ അത് വെട്ടാറാവുമ്പോ തരാന്ന് പറഞ്ഞാ നിർത്താറ് പക്ഷെ ഇതിപ്പം ഉം നമ്മുടെ റിലേറ്റീവ്സ് വന്ന് കഴിഞ്ഞപ്പം
ചോയിച്ചപ്പം കൊടുക്കാതിരിക്കാൻ പറ്റൂലല്ലോ
ആ അത് സാധാരണ ഉമ്മായിന്നും കൊടുക്ക അങ്ങനെ നിക്കുമ്പോ ഇങ്ങനെ പ പറയാറുണ്ട് അത് ഇപ്പൊ വെട്ടാന ആയില്ലന്ന് പറയാറുണ്ട് അപ്പൊ ഞാൻ കരുതി ഇവര് വെട്ടിക്കൊടുക്കില്ലന്ന് പറഞ്ഞിട്ട് ഞാൻ ഒന്നും പറയാൻ പോയില്ല പക്ഷെ അത് വെട്ടി കൊടുക്കുകയും ചെയ്തു അത് പിന്നെ അത് ശരിയായിട്ടുംല്ല എന്റെ മോന് ഇഷ്ടമാ കോവയ്ക്ക എന്റെ മൂന് വളരെ കു ചുരുക്കം പച്ചക്കറികളെ ഇഷ്ടുള്ളു അതിന് അത് ഒരു സാധനമാണ് കോവലം പക്ഷെ അതിപ്പോ പോയിന്നേ അതുകൊണ്ട് പിന്നെ കടയിൽന്നിട്ട് മേടിച്ചു കൊടുക്കുന്നു ആ നന്നായിട്ട് ഉണ്ടാവായിരുന്നു നിറച്ചും ഉണ്ടാവുയിരുന്നു അത് നന്നായിട്ടും ഉ ഉണ്ടാവും
ഹസ് ഞമ്മള് മറ്റുള്ള പക്ഷികല്ല പച്ചക്കറി പിന്നെ നോക്കണ പോലെ കോവക്ക ക്ക് നോക്കല് വേണ്ടലോ
അത്രയും നോട്ടം വേണ്ട ഒന്നും വേണ്ട നമ്മൾ അതൊന്ന് പിടിപ്പിച്ച് വള്ളിയിൽ കയറ്റി വി
പള്ളില ആ പന്തല ഒന്നിട്ടടുദത്ത് ഒന്ന് റെഡിയാക്കി കൊടുത്താ മതില്ലേ
ആ അത് മതി പിന്നെ അത് തന്നെ കാച്ചോളും പിന്നെ നല്ല തയ്യോക്കെ കിട്ടണെന്നുണ്ടെങ്കില് നമുക്ക് കേടും ഉണ്ടാവില്ല ഇ പലതരം കോ
ഹലോ ഹലോ ഹലോ
ഹലോ
ആ കേക്കണില്ലേ ഹലോ ഹലോ ഹലോ കേക്കണില്ലേ ആഹ് കേക്കണില്ലേ
അതെ കണ്ടുപോയ
കറന്നു പോയ ആ വൈഫൈ ആണോ
ഇപ്പ
കേക്ക്ണ് ണ്ടോ?
ആഹ് എനിക്ക്
ഇൻക്ക്ങ്ങനെ മുർഞ് മുർഞ്ഞിട്ടാ കേക്ക്ണെ.
ആണോ? ഇപ്പഴോ വൈഫൈ ആയിരുന്നു. ഇപ്പൊ നോ ഒ ഡേറ്റയാ. മൊബൈൽ ഡേറ്റ ഉം ഉം ഇപ്പൊ കേക്കത്തില്ലേ?
ന്റ് പോഴീന്ന് പർഞ്ഞപ്പോ ഞാൻ അത ഞാ ചോയ്ച്ചേ
ഏഹ് റെയ്ഞ്ചിൻ്റെ പ്രശ്നണ്ട് അപ്പ നമ്മള് വൈഫൈലാണ് കൂട്തലും. യുസാഗ
ആഹ് ആഹ് മക്കളൊക്കെ സ്ക്കു പോയില്ലേ?
കേക്ക്ന്ന്ണ്ടോ?
ആഹ് ഇപ്പോ കേക്ക്ന്ന്ണ്ട്.
ആഹ് അവടെ വീട്ടില് എന്തെങ്കിലും കൃഷിയൊക്കെണ്ടോ?
ഇല്ല ഞാൻ കൃഷി ഇല്ല ഞാനൊന്നും ചെയ്തിട്ടില്ല ഞങ്ങളിപ്പോ വീട്ര്ന്ന്ട്ടൊള്ളൂ അപ്പൊ മുറ്റ അമ്മളൊന്ന് ശെര്യാക്ക്യതാ അതൊന്നും ചെയ്തിട്ടില്ല.
ആഹ് അപ്പൊ അതിന്റെ ആഹ് ഇനിയിപ്പ എന്തേലൊക്കെ നടാം
റ്റം നമ്മള് മതില് കെട്ടീട്ടില്ല മതില് കെട്ട്യാലലെ അമ്മക്കത് അല്ലെ പിന്നമ്മള് മതില് കെട്ടുമ്പോ നമ്മള് ചെയ്തതൊക്കെ പോവല്ലേ
പോവും
അത് കാരണം ഒന്നും കുഴിച്ചിടാനൊക്കൊര് ഇതില് നിക്കാണ്. കുയിച്ചിട്ടാ നമ്മള് കുയിച്ച്ടുന്ന മ തില് ഏതേനേം നമ്മള് അതിര് നോക്കിയിട്ട് കെട്ടിയാലും കല്ല് എറക്കുമ്പോളിതാകുമ്പോളൊക്കെ ഒണ്ടല്ലോ ഏഹ് പ്രശ്നല്ലേ?
അഹ് ആഹ് ആഹ് അങ്ങനത്തെ പ്രശ്നങ്ങളൊണ്ട്.
ഉം
ആഹ് പിന്നെ അല്ലെങ്കിൽ പിന്നെ ഇപ്പം നമുക്ക് കൃഷി ഓഫീസില് ഏർ പറഞ്ഞു കഴിയുമ്പം ഏഹ് ചട്ടി കിട്ടൂലോ? പച്ചക്കറി കൃഷിക്കൊക്കെ നമ്മളപേക്ഷ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാ കൃഷിഭവനില്ലേ? നിങ്ങടെ അടുത്തൊക്കെ ഉള്ള കൃഷിഭവനില് അപേക്ഷ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാ ചട് ടി കിട്ടും. അതിനും ചട്ടീം വിത്തും വളവും കിട്ടും. അപ്പ പത്ത് ചട്ടിക്ക് അഞ്ഞൂറ് രൂപയേ ഉള്ളൂ. അത് നല്ല ക്വാളിറ്റി ഉള്ള പ്ലാസ്റ്റിക് കണ്ടെയ്നറല്ല. വേറെന്തോ
അത് വിത്തും പിന്നെ വളോം ചട്ടീമാ നമുക്കത് കി ട്ടും ല്ലേ?
ആഹ് ഒരു ചാക്ക് വളോം കിട്ടും കമ്പോസ്റ്റാന്നെനിക്ക് തോന്നണത്, ഫസ്റ്റ് ക്ലാസ് ആഹ് ചട്ടീം കിട്ടും അഞ്ഞൂറ് രൂപക്ക്.
ഇങ്ങളങ്ങനെ കൃഷിഭവനീന്ന് വാങ്ങിയതാണോ തൈ, ഇത് കോവക്കേടക്കെ തൈ?
അല്ല, ആ പാവലിന്റെ തൈ നമ്മടെ ഇവിടെ ഒരു ജി ജില്ലാ കൃഷിത്തോട്ടോണ്ട്.
അഹ്
അപ്പന്നേരം ആഹ് അവിടുന്നുമേടിക്കുവാ ചെയ്തേ. പാവലിന്റേം മുളകിന്റെയൊക്കെ തൈ.
വീട്ടിലപ്പൊനല്ല നല്ല കൃഷിയും ചെയ്യണുണ്ടോ
അങ്ങനെയില്ല നമ്മള് അത്യാവശ്യം നമുക്കെ ന്തേങ്കലുമൊക്കെ വേണമെന്നൊക്കെ തോന്നുമ്പോളേ കോ മുളകുണ്ട് ആഹ് പാവലുണ്ടു പിന്നെ വഴുതനങ്ങ ആഹ് അങ്ങനെ നമ്മളീയോരോ സമയത്തു നമുക്കോരോ തോന്നലാവും
ആ തോന്നുമ്പോ നമ്മള് ണ്ടാക്കും. അപ്പൊയീ ചട്ടി കിട്ടിക്കഴിഞ്ഞു ഇനിയീപ്പ നമുക്ക് ചെയ്യാൻ കുറച്ചുകൂടെ യിൻട്രസ്റ്റാവൂലോ
ആഹ് ആഹ്
അങ്ങനെ ചെയ്തതാ യങ്ങനെ തുടങ്ങിയത എന്നായാലും നല്ലതാ ചട്ടി അതാകുമ്പോ നമുക്കാ ആ ചട്ടി മാത്രം മാറ്റി വെച്ചാമതി ഈ കൃഷിഭവനിൽ ചോദിച്ചു കഴിഞ്ഞു കഴിയുമ്പോയതിന്റെ ഏയ് മെസ്സേജുവരും ഗ്രൂപ്പുകളിലേ അപ്പൊ നമ്മളിങ്ങനെയപേക്ഷ അപേക്ഷകൊടുത്താ മതി നല്ലചട്ടിയാ വല്യ ചട്ടിയാ അപ്പൊയതിനകത്തു നമുക്ക് ഏയ് മണ്ണുനിറച്ചിട്ട് നടാം. ചീരയൊക്കെ നടാം. ഞങ്ങളുചീരയൊക്കെ ചട് പിന്നെ നട്ടിട്ടുണ്ടായിരുന്നു ചീര തക്കാളി ഏയ് പിന്നെ വഴുതനങ്ങയുടെ വിത്ത് അതൊ കിട്ടുന്നേ പിന്നെ മുളകെല്ലാം നമുക്കുനടാം ത്യാവശ്യം പത്തുചട്ടിയിൽലെന്നു പറഞ്ഞുകഴിയുമ്പോൾ നമുക്കുവേ കുറേയൊക്കെ സാധനങ്ങൾ ഇട്ടാലും നമുക്കുമക്കക്കുണ്ടാക്കി കൊടുക്കാനുള്ളേ സാധനങ്ങളതിൽ കിട്ടും ഉം ഈ ഒന്നാത് പച്ചക്കറികളിലൊക്കെ ഭയങ്കര വിഷല്ലേ. പാവലിലാണേറ്റവും കൂടുതൽ വിഷ മുപയോഗിക്കുന്നതെന്നാപറയുന്നേ പാവലു കൃഷി ചെയ്യുന്നയാൾ പറയും കാരണതിനുവിഷം അടിക്കാതെ കിട്ടത്തില്ല ഈയീച്ച തുളച്ചൊക്കെ
ആഹ് ഞമ്മളിപ്പൊ ഒരു പാവലു കുഴിച്ചിട്ടാലാലേന് അത് കിട്ടണില്ലേ നമ്മടെ കയ്യിലേക്ക്
ആഹ് എനിക്കാണെങ്കി പാവക്കാ നല്ല ഇഷ്ടാ പക്ഷേ ഈ കടേലെ മൊത്തം- വിഷമായതുകൊണ്ട് എനക്കിവിടെ മേടിച്ചു തരില്ല
അതെയല്ലേ
ഏറ്റവും കൂടുതലു വിഷമുള്ളതും പാവലിലാ അപ്പൊ അത് കടേന്നുമേടിക്കണ്ടാന്നു പറയും ഞാൻ പിന്നെ നട്ട്- പന്തലൊക്കെ ഇട്ടുകൊടുത്തു ഇണ്ടാകുമ്പോമൊതല് - പൂവുവിരിയുമ്പോ മൊതല് നോക്കിക്കഴിഞ്ഞുഴിഞ്ഞാ- ഇച്ചിരിയൊരു കൊറച്ചെങ്കിലും കിട്ടും നമ്മുടെ വീട്ടി- ഒരാവശ്യത്തിനുവേണ്ടി. അല്ലെങ്കിലതും കളയും. ഭയങ്കരബുദ്ധിമുട്ടാ ഈ ഈച്ചേം കൊതുകും-